ഹലോ കേക്കുന്നില്ലേ
ആഹ കേക്കണ്ട് എന്താ വിശേഷം
നല്ലതന്നെ സുഗം തന്നെ അവിടെ എന്താ വിശേഷം
ഓ അവിടെ നല്ല വിശേഷം തന്നെ അങ്ങനെ പോണ എന്തൊക്കെുണ്ട് ഫുഡൊക്കെ കഴിച്ചോ
ഇയ കഴിക്കണം ഈ കഴിച്ചോ
ആഹ ഞാ ഫുഡ് അയിച്ചിന്ന് പുറത്തന്ന് ഫുഡ് വാങ്ങിയക്കിയിരുന്നു
ഏഹ എന്ത് സ്പെഷ്യലാ
ആഹ മന്തിരുന്നു മന്തി അൽഫമക്കെ ആരുന്നു ഞമ്മെ വാങ്ങണ ഒരു കട ഉണ്ട് അപ്പം ആ കട കൊറച്ച് കൊറച്ച് കൊറച്ച് മാസങ്ങളായിട്ട് ആ പൂട്ടേക്കയിരുന്നു
ആഹ ആഹ
അപ്പം ഇന്ന് ഇതിന്റെ റീ ഓപ്പണിംഗ ഇന്നലെ ഇനി റീ ഓപ്പണിംഗ അപ്പം ഇന്നല ങ്ങങ്ങള് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നപ്പം എന്താ ഫുഡൊക്കെ ആഹ അതന്നെ അതന്നെ അതിന്റെ ഫുഡൊക്കെ ആഹ് ഫുഡ്ക്കെ ഓഫറ ഒക്കെ ഉണ്ടായി ഇനി അപ്പൊ അത് കഴിഞ്ഞഞ്ഞ അപ്പൊ ഇന്ന് ഞങ്ങ നേരത്തെ ഓർഡർ ചെയ്ത് അപ്പൊ എന്താ ഫുഡി ഈ ഇപ്പൊ അങ്ങനെ കഴിച്ച ഇങ്ങെ ഇരിക്കുകാണ് അപ്പൊ ഞാനഞ്ഞ അങ്ങനെ വിളിക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചതാ
ഓ മഴുണ്ടായിഞ്ഞ അവിടെ നല്ല മഴ ഇ വൈകുന്നരൊക്കെ ഇന്ന് മഴ നിന്നിട്ട് തന്നെല്ലേ അവിടെ ഒന്നന്ന്
ആഹ് അവിടെ പെരും മായായം തന്നെയനി ഇവിടെ
ഉ ഇന്ന മറ്റേ വയ വയനാടും അവിടെൊക്കെ കണ്ടില്ലേോ ഓ കുട്ടല ഇതൊക്കെ വന്നല്ലോ ഇനിപ്പോ ഭയമാരി ആകുവോ ഒരു ഒരു വീഡിയോ കണ്ട ഒരു വീഡിയോ ഉണ്ടോ എവിടത്തോ സ്ഥലം ലോഓടി ഇങ്ങനെ ഇത
ആ് ആഹ കണ്ടു സിസി ടി വി ദൃശ്യല്ലേ.
ആ് അതിന്റെറെടയിൽ ആര പെട്ടൊക്കെ ചെയ്തുക്കണല്ലോ.
ആഹ കൊറെേ ആൾക്കാരുണ്ട് അവിടെന്നൊക്കെ ഓടി വരുന്ന ആൾക്കാരൊക്കെ പെട്ടിക്കണല്ലോ. ഒരുക്കാൻ മറ്റേേ എടുക്കും അങ്ങട്ട എടുക്കലൊക്കെ ഒന്ന് പോയാ മതിീനല്ലേ പക്ഷ അപ്പ
അപ്പല്ലോ അവിടെ വെള്ളംന്നായിട്ട് ആ ലോറി ഇങ്ങട്ട തെറിച്ച് വന്നിണമെങ്കിൽ അവിടെ നിിക്കണക്ക കൈ തറച്ചണയിൽ അത്ഭുതമല്ലല്ലോ.
അതന്നെ ആക്കെ കണ്ടിട്ട്ന്നെ പേടി അപോലെ ഈ മായ പെയ്യുമ്പോ തന്നെ അതൊക്കെയാണ് പേടി.
അതന്നെ മഴ ചൂടായ മഴ പെയ്ത് കിട്ടിയാൽ മതിേ പക്ഷെ മഴ പെയ്താൽ ഇതാണ് അവസ്ഥ.
ആ അതന്നെ പേടിയാണ്.
ഉ ഇപ്പൊ വെയിലായാ മതിന്ന വെയിലും വേണ്ട മഴയും വേണ്ട രണ്ടിന്റെ ഇടയിലുള്ളരു കാലാവസ്ഥ. കഴിക്കണ സുഖൻ അതൊക്കെ ആകൂല്ല.
ആഹ അതന്നപ്പ പേ പെയ വായന ഉ പിന്നെ ഇപ്പോ നമ്മള ഇവിടെത്തന്നെ ഏതൊരു പോയി പരോ പോയിന്നൊക്കെ പറന്നിട്ട് പോ അ രച്ചിലന്നായിരിക്കാം.
ഞങ്ങള കുടുംബ ഒരു കുട്ടിയല്ലേ ആൺകുട്ടി.
ആ അവക്കുള്ള കുടുംബം എത്രയല്ല പളിക്കണ.
അത് എനിക്കറിയൂല ഞാനിപ്പോ വൈകുന്നേരം കേട്ടതാണ് എന്റെ വലയ അമ്മോറെ മരിവോളെ ഏർ അമ്മ്യും ചുട്ടി അങ്ങനെ എന്തോ ആണ.
എന്തിനാല്ലേ ഇത്രയും ഇതൊക്കെ വാർത്ത ഒക്കെ കേട്ടിട്ട് എന്തിനാ ഇപ്പൊ പോയിക്കറഞ്ഞാൻ നിൽക്കുന്നത്.
അതന്നെ പ ചക്കന്മാരക്കെ ഒരു ഇത.
പിന്നെ ഓക്കൊക്കെ നീന്താറുന്നില്ല ഒരു ധൈയത്തിലാണ് പോലൊക്കെ പോണത് പക്ഷെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തൊക്കെ കാര്യം.
ഉ പത്ത ആ് എന്നെയാപ്പാ കുട്ടിക്ക് കിട്ടോ എന്താ വിവരം ഒന്നും അറിയില്ല അങ്ങനെ പോയിന്ന് പറയണേ കിട്ടു ഞാനും ഇ എന്നാന അറിഞ്ഞത്.
ആഹ് കിട്ടിട്ടില്ല തോന്നുണ് ണ്ട് ഇപ്പൊ.
എവിടേണ് സ്ഥലം മമ്പാടോ.
ആഹ് മമ്പാടാന്ന് തോന്ന്ണ്.
ഉം കുട്ടേൾക്കും നല്ല അന്തല്ലാത്ത മാതിരി.
അതാണ്കുട്ടേൾക്കും തന്നെ
ഒക്കരു തമാസേ.
ആഹ് എന്തേലൊക്കെ വരുമ്പള് ഓല ക്കെ പഠിച്ചൊള്ളൂ.
അതന്നെ എത്രങ്ങാനും ദിവസാണ് കേക്ക്ണ് പണ്ട് നമ്മളെ കൂടെ പഠിച്ച ഈ കുട്ടി രണ്ട് കുട്ടികള് പോയത്.
ആഹ് ആ അതാ അതൊക്കെ ഓർമ്മണ്ടടീ സങ്കടാലേ അതൊക്കെ ഓർക്കുമ്പോ. ച്ഓലക്കെ മൊഖൊക്കെ ഇപ്പളും കണ്ണില്ങ്ങനെ കാണണിപ്പോ ഓർക്ക
ആ ഒരു ക്ലാസ്സിലൊന്നുഅല്ലായിന്നു പക്ഷേ
അതന്നെ ക്ലാസ്സിലൊന്നുംഅല്ലായിന്നു ഇന്നാലും നമ്മള് കണ്ടിട്ടൊള്ളൊരു ഇത് ണ്ടല്ലോനമ്മുക്ക്.
അവലൊക്കെ ഇപ്പ വലുതായിക്കണെങ്കി നമ്മളൊക്കെ ഒരു അന്നത്രയിലാ നാലാം ക്ലാസ് യോ അങ്ങന അ അ അങ്ങനെ എന്തോ എത്തിട്ടെല്ലൊള്ളയ്നി. അഹ് വലുതായിക്കണങ്കി ഇപ്പൊ നമ്മളൊക്കെ ഒരു ആ ഒരു ഇതില്. ഇനിപ്പല്ലാരും
ഉം പിന്നെന്താ എന്തായാലും മ സ്ഥല ആയി കഴിഞ്ഞാ ഇപ്പൊ പേടിയാണ് എന്തേലും പറ്റോ പോഴയാണെങ്കിൽ എല്ലാം.
ഇപ്പൊ പറഞ്ഞാല് വേൾഡ് കപ്പും കൂടി ആയപ്പോ കുട്ടേൾക്ക് അങ്ങ്ട്ട് ഹരം കേറി നിക്കാണ്.
അതാണയ് ഇന്ന്പ്പോ ഞി അർജന്റീനന്റെ കളിണ്ട്ല്ലേ.
ഇപ്പൊ ഇവിടെ എല്ലാരും ഒരുങ്ങി നിക്കാണ് കളി കാണാ ഒമ്പതണിക്ക്.
ഒമ്പണിക്ക് അഹ് ഈലേത് ചാനലില ഇണ്ടാവ നമ്മൾ ഇബടെ തരെ കണ്
ഞങ്ങള് ടിവിയിലല്ല കാണല് ഞങ്ങള് എഹ് ഫോണിലാ കാണല് ഫോണ്ല് ഹോട്ട് സ്റ്റാറ്ല് ഇണ്ടാവും അല്ലാതെ മറ്റേ ഗൂഗിളിൽ ലിങ്ക് നോക്കിയ കിട്ടും മലയാളം കമൻ ത് ആണെങ്കി അങ്ങനെ കിട്ടും അറബിക്കെ അധികം കിട്ടാ ആഹ് എടക്ക് അർജന്റീനന്റെ കളി വരുമ്പം കാണല്ണ്ട്
ഏഹ് ഇൻക്ക് ഇന്നൊന്ന് കാൺണംന്ന്ണ്ട് ഇന്നിപ്പൊ എന്താ അറിയില്ലല്ലോ
ഉം മറ്റോല് രണ്ടാളും പോയില്ലേ ആഹ് അതാണേ
ഇഞ്ഞിപ്പൊ ബംതോറ്റ ബലും പോവയ്കാരംല്ലെ വിരമി
ആഹ് ആഹ് പോയാ പോകും പക്ഷെ ഇൻക്ക് തോന്ന്ണില്ല തോക്കും അങ്ങനെ ഈജിപ്തല്ലേ സ്പെയിനിന്റെപ്പൊക്കെ ആണെന്നുണ്ട് ഇതല്ല ഇത് കഴിഞ്ഞിട്ടൊരു കളിണ്ട് സ്പെയിനും വെ ഫ്രാൻസും അതാണ് കാണേണ്ടത്
അള്ളാ അർജന്റീനലെ ജയിച്ചാ മതിയേന്നുല്ലേ കിട്ടണ്ടീനി
ക്കും ന്നാണോര്ത്
ആഹ് ജയിക്കും ഒരു ഗോളെങ്കി ഒരു ഗോൾ അടിച്ചാ മതിയേഞ്ഞി
ഉം സമനില ആയാലും കൊഴപ്പല്ല
അതന്നെ അതന്നെ സമനിലആയാലും കൊഴപ്പല്ല
എന്താകാവോ കണ്ടന്നെ അറിയണം
അയന്നെ ഊ ഇഞ്ഞിപ്പൊ എല്ലാരും ബാക്കിള്ള ടീമോരെക്കെ വെയിറ്റിംഗ് അയ്ക്കാരം പ്പ അർജന്റീന പൊറത്താകോ ഇ ഇന്നലെ
എന്തോജ് ചെയ്യുന്നറിയോ പോർച്ചുഗൽല്ലാരെക്കെ ഇന്നലെ പ്പ അതും പോയപ്പോ എല്ലാരുക്കും മതിയാന്ന് കോളേജ് ഇല്ലാത്തോണ്ടാണ് അല്ലാതന്തെക്കി നല്ലോ ഊ
ആഹ് അന അൻക്ക് ന്തന്ന് കോളേജില്ലാഞ്ഞീ
ഇന്ന് വാല്യു വാല്യുവേഷൻ ആയിട്ട് സെക്കൻഡ് ഇയേർസിന്റെ വാല്യുവേഷനാ അപ്പോ കോളേജ് ഇല്ലേനു
ഓഹ് ശെരി അപ്പൊ ഞ്ഞി നാളെണ്ടോ
നാളെണ്ടോന്ന് അറിയില്ല ഗ്രൂപ്പില് ഇടോയിക്കാരം ചെലപ്പൊണ്ടാവും ചെലപ്പണ്ടാവ് ല അങ്ങനെയാണ്
ആഹ് ശരി ഇപ്പ പിന്നെ ഈ ഉം ഈ മഴത്തൊക്കെ അവധി കൊടുക്കണന്നെ നല്ല
ആഹ് ഞാൻ കെര്തി ഞാന്ന് വിചാര് ച്ചുങ്ങനെ മഴൊക്കെ പെയ്തപ്പോ പ്പ അവധിന്റെ എവടിം പ്പത്തെ കളക്ടർ തീരെ പോരാ
ആഹ് എവിടെയോ അവദ്യെന്നെ കൊട്ക്ക്ല്ലല്ലേ നാളെപ്പ കോഴിക്കോട് ജില്ലക്ക് അവധ്യാ
ക്കാൻ ആഹ് കോഴിക്കോട് ജില്ലക്കും വയനാട് ജില്ലക്കൊക്കെ അ വയനാട് പിന്നെ ത്ണ്ട് കെര്ത കോഴിക്കോട് മഴ ബടിം നല്ല മഴ പെയ്യ്ണില്ലേ ന്നാഒന്ന് അവധി കൊടുത്തൂടെ കുട്ട്യാക്ക്
ആഹ് പക്ഷെ ഇഞ്ഞെന്താറിയോ സംഭവം റെഡ് അലേർട്ടോല് പ്രഖ്യാപിച്ച് എന്താ സ്കൂളിൽ ലീവട് കൊട് ക്കുമ്പോ മയെന്നെ ണ്ടാവൂല അപ്പൊ ഫുള്ള് വെയ്ലേക്കാരം ആഹ് പക്ഷെ ഇമ് ഇന്നത്തെ മയക്കൊക്കെ ശരിക്കിനോല് ലീവെന്നെ കൊട്ക്കണ്ടീനി എന്തരു മഴേന്ന് രാവിലെ തൊട്ടൊക്കെ പെരും മഴേന്
ആഹ് ണീക്കാനെ കൊതുകോ ഉം ഇന്റെ റബ്ബേ ന്തെട്ക്
പ്പ ഈ ഭാത്ത്ക്കൊക്കെ പെരും കാറ്റട്ച്ക്ക്ണല്ലൊ കൊറേ മരും ന്തൊക്കെന്തെക്കേ വീണന്തൊക്ക്യോ പ്രശ്നണ്ടായീന്ന്
നിലമ്പൂര് ഒക്കെ കൊറേ വീടൊക്കെ കേടന്നു എന്തൊക്കെണ്ടായല്ലോ കെരണ്ട് ഇന്നലെ രാത്രി ക രണ്ട് പോയിട്ടെപ്പളാ വന്നതെച്ചിട്ടാ
ആഹ് ങ്ങളാടെ ങ്ങക്കര്ന്റ് കര്ന്റൊയീഞ്യോ
ആഹ് ഒരൊന്നരക്കായപ്പോ കരന്റോയി പിന്നെ കൊറച്ചയ്ഞപ്പൊ അഹ് വന്നു നപ്പ തന്നെ പോയി ആ സ്പോട്ടിൽ തന്നെ വീണ്ടും പോയി രാത്രി ഒന്നരക്കായപ്പൊ
ഏഹ് എന്നാല് പിന്നെ ട്ടൊന്നുല്ല പിന്നെ മഴയ്തതൊക്കർഞ്ഞിണ് ന്നല്ലാതെ വേറൊന്നു അർഞ്ഞിട്ടില്ല
ആഹ് പിന്നെ കൊതുകിന്റെ കട്യോണ്ട് ഒറങ്ങാനും പറ്റ്ണില്ല ചാറ് ജ്ജുല്ല ഫോണിലാകെങ്ങട്ട് ഗെത്യെട്ട് പിന്നെപ്പള ഒർങ്ങ്യതറിയില നീച്ചപ്പ രാവിലെ പത്തണ്യായിക്ക്ണ്
അഹ് പിന്നൊരു ഇതുല്ലല്ലേ
അതെ അപ്പ അഹ് അപ്പളും മഴേണ് അപ്പളും മഴ നിന്നിട്ടില്ല
എന്നിട്ട് ജി എപ്പളാണ് എന്താ പത്തുമണിയൊക്കെ ആവോ എനീച്ചാന്
ആഹ് ചെലെ കോളേജിലാത്ത ദിവസം
ഏഹ് അതോ അയ്ൽ കൂടുതലാകോ
ചെൽപ്പയ്ല് കൂടുതലാവും ആഹ് പത്ത് പൈനൊന്ന്മണി അയ്ന്റുള്ളിലൊക്കെ എണീക്കും
ഉം ശരി എന്നട്ട് ഇന്നെന്താ ഫുഡെന്താ ഇണ്ടാക്കീക്കണ്
ഫുഡ് ഇവിടെപ്പെന്തേനി മീൻ കറിയോ മീൻകറി ഉപ്പേരി എന്തൊക്ക്യാണ് ആഹ്
എന്നട്ടിപ്പെന്താ ചെയ്യണെ വെർതിരിക്കാണോ
ഞാ ഇങ്ങനേ ഞാൻ മുടീലെണ്ണ‌ക്കിട്ട് ഇങ്ങനിരിക്കാ കൊറെ ദിവസാ കുളിച്ചാൻ വേണ്ടി നിക്കാ കളീം കാണണം ഒമ്പത് മണിന്റെ മുമ്പ് കുൾച്ചെർണേ എട്ടേ മുക്കാലായില്ലേ
ആഹ് അയ് ശരി
പിന്നെ കളി തൊടങ്ങുമ്പൊ ഫുള്ള് കമണ്ട്റി ഇതക്കേക്കാരം
ആഹ് ആഹ് കൊർച്ച് കഴിഞ്ഞിട്ട് കാണാനേക്കാരില്ലെ നല്ലത് ഉം എന്നട്ട് ഇയ്യ് പൊർത്തൊന്നും പോയില്ലെ ഇപ്പാ ഈ മഴ പെയ്യണ ക്ലൈമറ്റൊക്കെ ആവുമ്പോ പോവാനൊക്കെ നല്ല രസെ ക്കാരം പക്ഷെ പക്ഷെ പേട്യാണ് അതാണ്
കാരണിപ്പ ഇങ്ങനൊക്കെ കേക്കണോണ്ട് നല്ല പേട്യാണ്
അതാണ് എല്ലാം കൊണ്ടും നല്ല പേട്യാ പേട്ച്ചന്നെ വാണാനുവേ
ആഹ് അതന്നെ അപ്പൊ ആ മല പൊട്ട്യന്ന് കണ്ടില്ലെ പെ ട്ടെന്ന് നിക്ക്ണ സാധനങ്ങട് പൊട്ടി എന്താവല്ലേ
അതന്നെ
ഒരു എന്താ പറയ പേടിയാവ ഒക്കെപാടാലോചിച്ചിട്ടും കണ്ടി
ഉം ഇനി പ്പീ മഴക്കാലൊന്ന് കഴിഞ്ഞ് കി ട്ട്യാലപ്പൊര് സ
ഇപ്പ എന്താച്ചാല് കഴി കഴിഞ്ഞ വർഷത്തെ ഉരുൾപ്പൊട്ടല് ഇണ്ടായിരുന്നില്ലേ ഒ റങ്ങി എനീച്ചപ്പണ്ട് ഉരുള് അതേമാതിരിയൊന്നും ഇല്ലാതിക്കട്ടെ. ഇത് തോന്നത് ന്ന അങ്ങനെയൊക്കെ തോന്നുമ്പോ ഒറങ്ങാൻ തന്നെ പേടിയാവാ കാരണം രാ ഒറങ്ങുമ്പളും മഴ എണീ മ്പളും മഴ അതിന്റെ ഇടയിൽ എന്തേലും സംഭവിക്കോ ഞമ്മളെ ഇവിടൊന്നും പറഞ്ഞ അത്ര മലയൊന്നും ഇല്ലാ ത്തേരിയായോണ്ട് കുഴപ്പല്ല്യ
അതന്നെ എന്നാലും പേ പേടിച്ചാന് ഇപ്പെല്ലാക്കും പേടിച്ചണം.
അതൊക്കെ പേടിച്ചണം.
എന്താണ് പേടിച്ചന്നെ വാണം. ആ മറ്റേ വയനാടുത്തേ ചെ ഫോണ് തൊറന്നാപ്പ ഫുള്ള് അതാവെര്
അതണെയ് കണ്ടിട്ടന്നെ കണ്ട് കാണുമ്പോ പേടിയാവാണ് അതല്ല ഇതൊക്കെ. കണ്ടിട്ടും കുട്ടികള് പോയി പോണേ അതാണ് ഞാനാലോചിച്ചത്. ഒരന്തല്ലാത്ത പരി പരിപാടിയാണ് കാണി ഒരൂ ആഹ് ഓൽക്ക് എല്ലാം അറിയാന്നുള്ളൊരിതാ ഉം
ഉം ആഹ് അത്. അതന്നെ ഈ മയത്തൊക്കെ വേ പേടിച്ചന്നെ വാണം കൊറച്ചൊക്കെ.
സത്യം.
ഉം ആ പട്ട് വയനാട്ത്തത് കണ്ട്ട്ടെന്നെ പേഡ്യാവേ സമയത്ത് പ്പൊ വന്നതല്ലെപ്പത്
അങ്ങൻത്തൊരേരിയ ലേ എപ്പളും പൊട്ടിക്കൊണ്ടാണല്ലോ
ആ മറ്റേ ഉരുൾപൊട്ടൽ വന്നിന്റെഷം പ്പൊ പ്പാകെ വയനാടെന്നെ ആകെ പൊയ്ക്ക്ണ്ല്ലേ
ഞാൻ കോള് ചെയ്ത കുട്ട്യാളില് വയനാട്ടിലുള്ള കുട്ട്യോക്കെണ്ടെയ്നു
വെ ആണോ ന്ന്ട്ടോ
അറില്ല എന്തായേക്കും ആ
ആ പിന്നെ അയ്ന്റെ വിവരൊന്നും ണ്ടാവുലല്ലേ
ഉം ഉം
ആ ശെരി
അത് പർഞ്ഞോ ഓരോര്ത്ത്ര്ക്ക് ഓരോ ത് ഞമ്മക് അങ്ങനൊന്നും ഇല്ലാതിരിക്കട്ടെ കേക്കുമ്പോ പേടിയാണ് ന്നാ അയ്ക്കോട്ടെ വേറൊന്നുല്ലല്ലോ
ഏ ഇല്ലടി വേറൊന്നുല്ല ഓക്കെ ശെരി